ഓഹ്
ആഹ് കേൾക്ക്ണ്ട് ഇങ്ങക്ക് കേൾക്കില്ലേ?
അതെ കേൾക്ക്ണ്ട്
ആഹ് സുഖല്ലേ?
സുഖം എന്തൊക്കെ വിശേഷം?
നല്ലതന്നെ കൊഴപ്പൊന്നുല്ല സുഖം. മഴ പെയ്യുണ്ടോ?
ഇല്ല മായയൊന്നും ഇല്ല മയയൊക്കെയുണ്ടാർ ഇല്ല ഇപ്പല്ല രാവിലെ അങ്ങനെണ്ടായ്ന്ന് ഇടക്ക്ങ്ങനെ വന്നും പെയ്തോണ്ട്ങ്ങ പിന്നെ വേറെന്തൊക്കെ വിശേഷം മക്കളൊക്കെ ഉണ്ടൊ? സ്കൂള്
ആഹ് സ്കൂള് പോയിട്ടുണ്ട് വരാനായി തൊടങ്ങി മൂന്നാളുണ്ട്.
മൂന്നാള് സ്കൂള് പോണേലേയ്ക്കും?
ആഹ്. മൂന്നാള് സ്കൂള് പോകും. വല്യ മോളാണ് പ്ലസ് ടൂവിനാണ് രണ്ടാമത്തെ ആ മോന് മോന്ആറാം ക്ലാസ്സില് മൂന്നാമത്തും മോനന്നേ ഉം
അതെന്നെ എൽ കെ ജി. കട് വരാനായല്ലല്ലേ നാലണി ആയല്ലലേ.
ആഹ് നാലേഇരുപത് നാലര ആവ്മ്പോത്തിന് എല്ലാരും എത്തും. വന്നാ പിന്നെ ഫ്രീ ഉണ്ടാവൂല. ഹ്ഹ
വന്നാഫ്രീണ്ടാവൂല ഇനിപ്പോ വൻ നാളൊരു ഉച്ചമയ റസ്റ്റിനൊക്കെ ഫ്രീ ഇണ്ടാവൊള്ളൂ.
വുള്ളൂ ഒരു പോയി കഴിഞ്ഞാൽ ഒരു പത്ത് മണി കഴിഞ്ഞാ പിന്നും ഫ്രീ ആയ്ക്കാരംപിന്നീം നമുക്ക്പ്പോ ഇനിപ്പോ ജോലി ചെയ്യണീന്റെടീലും. ഫോൺ വിളിച്ചാലും ഫ്രീ ആണയ്ക്കാരം.
സൗണ്ട്ല്ലാത്ത ഹ് ഹ് മക്കളാവുമ്പോ സൗണ്ട് ഉണ്ടാക്കൂലല്ലോ സംസാരിക്ക്
ആഹ് ണ്ടാക്കൂലാ അയ് ശെര്യാണ്. ആഹ് സൗണ്ട്ണ്ടാവുമ്പോ നമുക്കൊന്നും ക കഴ്യൂല്ല പിന്നെ ഓരേ ഓര് വേംഫോൺ എടു ത്ത കഴിഞ്ഞാ പിന്നെ അവർക്ക് അപ്പളും ഒരു കന്ന അടിപിടിയ് കാരം അതോളം നല്ല കുട്ടികള് അപ്പം ആഹ് ഫോണും വാണ്ടിരും നമ്മള് ഫോണ് വാങ്ങിയാല് അവര് പിന്നെ ഓര് രണ്ടാളും തല്ലൂടയ്കാരം. ആൺകുട്വാൾത് രണ്ടാളൈ അല്ലെങ്കി കയ്യോണ്ട് ല്ലെങ്കി വായോണ്ട് ഇങ്ങനെ. വെുതെവയക്ക്ടുംഓല് രണ്ടാളും
തല്ലൂടി തല്ലൂട്ന്നേനുള്ള മരുന്നാണ് ഫോണണ്ട് കൊടുത്ത രണ്ടാളം അമരും.
ആഹ് അവ്ടിര്ക്കും പിന്നെ സ്കൂൾള്ള ടൈമ്ൽ പിന്നെ സ്കൂള്ട്ട് വന്നാ പിന്നെ ഓലെ പഠ്പ്പിക്കാനല്ലേ ടൈമ്ണ്ടാവൊള്ളൂ അപ്പ നമ്മള് ഫോൺമ്മക്കൾച്ചിര്ന്നാ പ്പവരും ഫോൺമ്മെക്കൾച്ചി
അതെ അമ്മള് കളി ക്കുമ്പോലൊയ്ച്ചു മ്മച്ചി ഫോൺമ്മല്ലേന്യോ
ആഹ് അപ്പൊ നിങ്ങള് അപ്പൊ നമ്മളെ ശ്രദ്ധ പോവല്ലെ ആഹ് നമ്മളെ ശ്രദ്ധപോയാ പിന്നെ അവരിര്ക്കൂല ചെ റ്യേ മോന്റെ പരുവാട്യെന്ന്യേളു ഓന്റെ പരുവാട്യൊക്കെ എള്പ്പാണ്ട് കയ്ച്ചെക്കും എഴ്ത്തും വായനിം ഒക്കെ പിന്നെ അവന് കളി ഏഹ് അല്ല അവന് കളിക്കാ ഫോണൊന്നും കൊട്ക്കലൊന്ന്ല്ല ഫോൺ അവർക്ക് തധികാർക്കും വാണംന്നില്ലാ കളിക്ക അങ്ങനെ അത് അത് അങ്ങനെ ഓരോ എന്തെങ്കിലും
ആഹ് ഓല് തമ്മ്ല്ള്ള എന്തേം കളിണ്ടാവും പക്ഷേ നമ്മക്ക് കാണുമ്പോ
ആഹ് മ്മക്കത് ബേജാറെയ്ക്കാരം ആഹ് പക്ഷെ നമ്മക്കത് കാണുമ്പോ ബേജാറെയ്ക്കാരം എന്തേലും തട്ടോ പിടിക്കോ എന്തേലുല്ലേ കേയറീട്ടോ ആഹ് ആഹ് വല്ല്യോന് പഠിക്കാണ്ടാവും വല്ല്യോനിം കൂടി ചെറ്യെ മോൻ സുയ്പ്പാക്കും
മഴ്മൂന്ന് ബാങ്കുൽ ട്ട്യേളാ
അല്ല വെല്ല്യോള് പെണ്ണാ വെല്ല്യെ മോള് പെണ്ണ മോള് പിന്നെ ഓൻ പിന്നെ ഓള് പിന്നെ ഓളെത് തായിട്ട്ള്ള കാര്യ
അതെ പ്പൊ വല്യെ കുട്ട്യാളല്ലേ ഇവലേക്കൊന്നും വെല്ലാവെര്ല്ണ്ടാവൂല ഒക്കോൽതെന്നെണ്ടാവും
ആഹ് ഓര്തെന്നെണ്ടാവും പിന്നിം ചെറിയോനാണ് പഠിക്ക്ണോട്ത്ത് പോയി ശല്യപ്പെട് ത്ത അപ്പ നല്ല ചീത്ത കിട്ട്മ്പൊ ഒച്ചട്മ്പോ ങ്ങട്ട് പോരും ചെയ്യും ചെറ്ത് യു കെ ജി ആണ് യു കെ ജി ഉം യു കെ ജീക്ക് ഓനേ ഓന് ഓന്റെത് എള്പ്പല്ലെ യു കെ ജീലധികം ഇണ്ടെങ്കിലും ഓന്റെത് ഓനെള് പ്പം കയ്ച്ചെച്ച്ങ്ങാണ്ട് ഉം കഴിച്ചു ഏ ഹേ ആഹ് ഓൾക്ക് കൊറേ എഴ്താനും കൊറേ ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കാനൊക്കെണ്ടാവൂലേ ഇവര്ക്കാകെ രണ്ട് വേഡ്സല്ലെണ്ടാവൊള്ളു അതോൽത് കെയ് ച്ചച്ച്ങ്ങാണ്ട് മറ്റൊൽത് ഉം അപ്പപ്പിന്നെ ഓല് വന്ന പിന്നെ ഫ്രീയിണ്ടാവൂല ഓന്റെ കാര്യത്തിലാണ് പിന്നെ ഓൻ പോയിക്കയ്ഞ്ഞാ ഫ്രീ ആയി
എന്താ വൈന്നാരം വെരുമ്പോത്ത്നൊക്കെ എന്താ സ്പെഷ്യല് വാണ
സ്പെഷ്യല്റിഞ്ഞാല് ഓൽ ക്ക് ചൂട്ള്ള എങ്ങനെ നമ്മള് രാവിലെ ക ഇണ്ടാക്ക്ണ കടി ചൂടോട്ക്കെനെ ചുട്ടൊട്ക്ക ദോഷേണെങ്കി ദോശ കൽക്കിപ്പാർന്ന അപ്പാണെങ്കി അത് ഉം അങ്ങനെന്തേലൊക്കെ ആഹ് മാവ്ട്ത്തെക്കലാ ദോശക്കാണെങ്കി ദോശ കൂട്ടീലെ എട്ത്തെക്കും അപ്പാണെങ്കിലും അപ്പ കയിക്കും പുട് പുട്ടാണെങ്കിലൊക്കെ ചൂടോട്ക്കെനെ വേണം ഇണ്ടാ ആ കറിം വേണം കറിപിന്നെ രാവ്ൽത്തെ കറി ഞാൻ ഇട്ത്ത് വെക്കലാണ് ഇപ്പൊ എല്ലാരും പോയിക്കഴിഞ്ഞാ പിന്നെ അത് ഫ്രിഡ്ജ്ക്കെച്ചാലേ തൾപ്പിച്ചെക്കും ഏഏഹ് ആ ഓൽക്കതന്നെ വാണേയ് നമ്മള് സ്പെഷ്യല് എണ്ണക്കടി എന്തേലുണ്ടാക്ക്യാ അതൊന്ന്വോൽക്ക് വയറ് നെറയുംല്ല അതൊന്നോൽക്ക് പറ്റൂല്ല ആഹ് ഓൽക്ക് കല ആഹ് ഓൽ ക കൽക്കിപ്പാർന്ന അപ്പാണെങ്കി മൂന്നാൾക്കും നല്ല ഇഷ് ട്ടാ ആഹ് അതാണ് ആഹ് ചീയ്യപ്പം ആഹ് പച്ചരിദോശ അതാണെങ്കി വയങ്കര ഇഷ്ടാ പിന്നെ അത് ഇല്ലാച്ചാ അത് ഇപ്പീ രണ്ടൂസം കൂടുമ്പൊക്കെ മട് ക്കാണെങ്കി പിന്നെ ഞാൻ കൂട്ടി വെക്ക്ണ ദോശയല്ലേ വെള്ളപ്പം അദ് അത് കൊട്ക്കും ആ ആഹ് അത് ചൂടാ അതും വാണം ചൂടോട്ക്കനെ ചുട്ടച്ചത് രാവ്ൽത്തെണ്ടാവും അതാര്
ചൂടോട്ക്കെങ്ങനേ മ്പാത്ര ത്ത്ന്റെട്ത്ത് വന്ന്ക്കലെയ്ക്കാരംലേ ചൂടോട്ക്കെ ചുട്ടൊട്ക്ക ഹ ഹ ഹ ഇത് രസാണ് അങ്ങനെ തിന്ന് ശീലായ് പിന്നെ നല്ല ചൂടോട്ക്കെ കിട്ടും മാണം
അതഅങ്ങനെവാണം മറ്റൊരൊക്കെ സ്കൂളിട്ട് വന്ന വല്യ മോനും രണ്ടാളും സ്കൂളി പോയിന്നന്ന് പിന്നെ എന്താണ് പിന്നെ ചോറന്നെ കഴി ച്ചീന്ന് സ്കൂൾ വിട്ട് വന്നാലും എന്തേലും ചെറിയ ബേക്കറിയോ എണ്ണക്കടിയോ എന്തേലും തിന്നാലും ചോറ് കഴ- ചെറ്യ മോന് ഇഷ്ടല്ല ചെറിയോനെ സ്കൂൾ ചേർ- ത്തി വെക്കുമ്പോൾ ഓന് രാവിലെ കഴിക്കണ കടി വൈകുന്നേരം ചൂടോട്ക്കനെ ചുട്ടൊടുക്കന്നെ വാണം
സ്നാക്സിനൊക്കെ കൊണ്ടോ വോ അങ്ങനെ
അല്ല സ്നാക്സിന് ഫ്രൂട്സ് സ്നാക്സിനെങ്ങാനും കടി കൊടുത്ത്ക്ക്ണെങ്കി അതൊക്കെ തണു- ത്തിലെ അപ്പൊ ഓന് വാണ്ട ഇൻക്ക് വാണ്ടട്ടോ ഞാൻ കഴിക്കൂല ഇൻക്ക് ഫ്രൂട്സ് അല്ലെങ്കിൽ ഓന് ഒരുവേറേണ് ചെറുതായോക്കുമ്പോ വേറൊരു ടൈപ്പാണ് അറിലേ ആഹ് ഓന് ഫ്രൂട്സ്
ഫ്രൂട്സെന്നെ നല്ലതും ഫ്രൂട്സും രാവിൽത്തെകടിം കൊടുത്തയ്ക്കാം ഇവിടെ അങ്ങൻത്ത-
ആഹ് ഫ്രൂട്ട്സ് ബേക്കറി കൊടുത്തയക്കാൻ പറ്റൂല പിന്നെ ഉം- ഇല്ലേ പിന്നെ രാവില്ത്തെ പിന്നെ കടി നമ്മള് ചുട്ണ രാവിലെ എന്താ ച്ചാ ആ കടി ഉണ്ടാ- ക്ക്ണേച്ച അത് അതോന് വാണ്ട ഒരു രണ്ടു ദിവസം കൊടുത്തയക്കും എനിക്കത് വേണ്ട എനിക്ക് ഞാൻ കഴിക്കൂലാർഞ്ഞ്
അതെ
അപ്പൊ പിന്നെ ഫ്രൂട്ട്സ് കൊട്ന്ന് വച്ചാ വ വല്ല്യോല്ക്കൊന്നും ഒന്നോ രണ്ടോക്കെ കൊടുത്ത് പിന്നെ പാത്ത് വെ ക്ക ഒരാഴ്ചക്ക് വാണ്ടത് എന്നും ഹ ഹ ഓ അത് അവരെപ്പാരോട് പറഞ്ഞ്-
ന്റെ മോക്ക് മ മാങ്ങേ പറ്റുള്ളു
ഉണ്ടാവല്ലോ പിന്നെം ആ ഇവിടെ അങ്ങനെ തന്നെ മാങ്ങേ അല്ലെങ്കി ഉറുമാമ്പഴോ ആഹ് മാങ്ങേ ഉർമാമ്പഴോ മുന്തിര്യോ ഇതില് മൂന്നെണ്ണം
മാങ്ങ ഇന്നലെപ്പെന്തേ ഇന്ന് ഇപ്പൊന്താ ഇപ്പച്ചി ആപ്പിള് കൊണ്ടരോ കൊറേ ആയി ആപ്പിള് കിട്ടീട്ട് അപ്പൊ ഒര് ആപ്പിള് തന്നെ എത്ര ആയി അയ്പതു ഉർപ്യ
ആഹ് ഇവള് പറഞ് ആപ്പിളില്ലെങ്കി-
ഇക്ക് ഒന്ന് വാങ്ങി കൊണ്ടന്ന് ന്നർഞ്ഞ് മാങ്ങ പിന്നെ എല്ലോട്ത്തും മാങ്ങ രസള്ള മാങ്ങേട്ടോ ടേസ്റ്റുള്ള മാങ്ങേണ്. മാങ്ങ എത്ര കൊട്ത്താലും ഓക്ക് ഇഷ്ട
ഇഷ്ടാണല്ലേ അതെന്നെ ഇവിടിം ഞാനും കൂടുതലും മാങ്ങന്നെ എന്നും കൊട് ഇല്ലെങ്കിൽ പിന്നെ ഉർമ്മാമ്പഴം
എന്നും മാങ്ങ തിന്നുമ്പോ ചടക്കൂലേക്കും എനിക്ക് ഇഷ്ടമ മാങ്ങ അതുകൊണ്ട് ചടക്കൂലാറയും വേറെന്തെങ്കിലും കൊടുക്കുമ്പോ ഓല്ക്കത് പറ്റൂല
ഏ പറ്റൂല അപ്പ പിന്നെ അവർക്ക് എന്നാ അത് തന്നെ വേണം അപ്പൊ സ്കൂളിട്ട് വരുമ്പോ പിന്നെ ചൂട് യുള്ള കടി
സ്ഥിരായിട്ട് ഇണ്ടാവും ചെലപ്പോൾ രാത്രി ഓളെ - ഇപ്പ അങ്ങനെ ഫുഡ് കഴിക്കൂല്ല രാത്രി അപ്പ പിന്നെ ഫ്രൂട്ട്സ് എന്തൊലുംക്കെ കഴിക്കല മാങ്ങപ്പൊളും റെഡി- ഓഹ് മാങ്ങാകുമ്പോ ഒരു കട്ടിയുള്ളണണ്ടാവല്ലോ അതെപ്പോളും വാങ്ങും ഇപ്പൊണ്ടല്ലോ നല്ല ടെസ്റ്റ്‌യുള്ള മല്ലിക മാങ്ങണ്ടല്ലോ നല്ല ടേസ്റ്റ്‌ ആണ് ആഹ് എറങ്ങ്ണ്ട് മാങ്ങാ സീസ- കഴിഞ്ഞോണ്ട് വരണല്ലോ അപ്പം ഉണ്ടാവും
ആ അപ്പം ഉണ്ടാവും ആ ഒരു ടൈമിലാകുമ്പോൾ നല്ല നല്ല മാങ്ങകൾ
നല്ല മാങ്ങക്ക് ചെലവുണ്ടാവും മാങ്ങ കിട്ടാണ്ടല്ലോ ഇപ്പ എല്ലാടത്തും മാങ്ങ തന്നെ അല്ലെ റോടുമേലും പോണടത്തും പക്ക മാ
ആഹ് വാങ്ങണ ആ ഒരു സീസണന്റെ ടൈം കഴിയണതായിട്ട് പൊറത്തുള്ള നമ്മുടെ നാട്ടിൽ അല്ലെങ്കിലും പൊറത്തുള്ള ഈ ടൈമില് നല്ല മാങ്ങാ -
അയ്യ മായക്കാലത്ത് നല്ല മാങ്ങ പൂത്തണല്ലോ എല്ലാടത്തും മാങ്ങ മാവുമ്പോ പൂത്തണല്ലോ ഓഹ് അന്നൊക്കെ മാങ്ങ കൊണ്ട് തല്ലി ഞങ്ങളെ മുന്നിലൊക്കെ ഒരു മൂച്ചിണ്ട്-
ഓഹ് ഇപ്രാവശ്യം എല്ലായിടത്തും നല്ല മാങ്ങ കിട്ടിയിട്ടുണ്ട്.
മധുരമുള്ള മാങ്ങയിൽ തന്നെ മോ തലാക്ക്ണ്
ആഹ് നല്ല മൊതലാ അങ്ങനൊക്കെണ്ടാവുമ്പൊ നല്ല മൊതലാവും ചെ
മയണ്ടാവും ഇപ്പൊ മാങ്ങക്ക് വ ഇങ്ങനെ ഇങ്ങനെ നമുക്ക്ങ്ങനെ കൊറേ കിട്ടി ശീലാവുമ്പം ഇപ്പ ഇപ്പൊ കിട്ടുമ്പൊരു ഭീതിയ
ആഹ് ആഹ് അത് കൊറേ കയ്ഞ്ഞിട്ട് കിട്ടല്ലേ അപ്പൊരു രസയായി കാണും ഇപ്പ ഇവര് വ നല്ലത് തന്നെ ഉച്ചഭക്ഷണൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോ വൈകുന്നേരത്തിന് വൈകുന്നേരം ഉണ്ടാക്കെണ്ടി വരുകില്ലേ ഭക്ഷ
ഇല്ലയില്ല ഓൽക്ക് എന്തേലൊക്കെ സ്നാക്സ് അങ്ങത്തെ പറ്റൊള്ളൂ ആഹ് രാവിലത്തെ കടിയൊന്നും പറ്റൂല്ല അവിലും സ്നാക്സുംണ്ട് അപ്പൊ സാധനം ആഹ് ഓള് അപ്പം ഇണ്ടാക്കും
ആഹ് കൊണ്ടുവന്നിട്ട് ഇണ്ടാവുയില്ലേ
സ്നാക്സ് എന്താ ആഹ് കൊണ്ടുവന്നയല്ല ഇണ്ടാക്കിയതാണ് രാത്രിക്കെന്നും വേണ്ട ചു ചോറ് ഒന്നായിട്ട് വെക്കലാ
ആഹ് ഉച്ചക്ക്-
പിന്നെ അങ്ങനെ രാത്രി ഫുഡ് അധികം കഴിക്കണോനില്ല ചോറ് അപ്പൊ പിന്നെ ഉച്ചക്ക് പിന്നെ കുട്ട്യോള് പിന്നെ കാര്യായിട്ട് രാ പത്തിരി കയയികൊള്ളു മറ്റേയെന്നും ചപ്പാത്തിയാ ഹസ്ബൻഡിന് പിന്നെ ചപ്പാത്തി വേണം പിന്നെ ഇങ്ങനെന്തെ ഫ്രൂട്ട്സോ രണ്ട് ചപ്പാത്തി പിന്നെ ഫ്രൂട്സോ എന്തെങ്കിലും ഒക്കെ കഴിക്കലാ
ഷുഗറ് ഉണ്ടോ
ഞാനും ഇത്‌പോലെ ഇങ്ങനെ എന്തേലൊക്കെ കഴിക്കും ഇല്ല ഷുഗറൊന്നുമില്ല അരി ഭക്ഷണം ഉച്ചക്ക് ഒരു നേരം മതീ പറഞ്ഞോണ്ട്
ആഹ് അതന്നെ നല്ലത് നമ്മള് രാവിലേം അതെന്നല്ലേ കഴിക്ക്ണത് അരി ഭക്ഷണം തന്നയല്ലേ
ഉച്ചക്കും തിന്നല്ലേ ഇനി ഇപ്പം രാ അത് ഫുഡ്‌ത്രേ കൺട്രോള് ചെയ്യാം അതിന് ഷുഗറും പ്രഷറൊന്നും ഇതുവരെയില്ല
രാത്രി കൺട്രോളിംങ്ങ്ണല്ലോ
നിങ്ങള് ഒന്നായിട്ട് വെക്കലാ-
ആഹ് ഞങ്ങളൊക്കെ ഒന്നായിട്ട് ഭക്ഷണം ചോറെല്ലാർക്കും ഒന്നായിട്ട് കറിയൊക്കെ ഒന്നായിട്ട് വെക്കണേ അത് തന്നെ രാത്രിം പിന്നെ ചെലപ്പൊ കഞ്ഞിയെല്ലാരും കുടിക്ക ഇല്ല പ്രായള്ളോല് ഉണ്ടെങ്കിലാണ് ചൂട് ഉള്ളത് അപ്പോ ഇവിടെ - ഇപ്പ പോയ പോവു ഓളം അങ്ങനത്തന്നേന് ഇപ്പ പോയിട്ട് ഇപ്പൊ രണ്ട് കൊല്ലായി അതോളം ചൂടോട്ക്കനെ വാണ്ടീനു
ഇവിടേം അങ്ങതന്നെ ഇവുടുത്തെ വല്ലിയ ഉപ്പ ഉള്ള അന്ന് അതിനാ കൊണ്ട് വര്ല്ല ആണ് മീനൊക്കെ അങ്ങാടി പോയാണ്ട് കൊണ്ടന്നാ പിന്നെ അ പ്പത്തന്നെ വെച്ച് ഇഞ്ഞേത് നട്ടപ്പാതിരക്കായാലും വാണ്ടീല അപ്പ അത് വെച്ച്ണ്ടാക്കി നമ്മള് കൊട്ക്കണം അങ്ങനൊന്ന് പെയച്ചാ പിന്നെ തെറ്റി തെറ്റാതെ കൊണ്ട് പോവല പിന്നെ പണ്ടത്താൾക്കാരെ മാതിരിയല്ലല്ലോ ഇ ഇപ്പത്തെ ജനറേഷന്
ഏഹ് ഇപ്പത്തെ ജനറേഷൻല്ള്ളോല് ജോലി അത്ര പണിട്ക്കണില്ലല്ലോ. പണ്ട് പറഞ്ഞാല് ഇനി പാടത്ത് കളിച്ചിട്ടും വയർല് കൾച്ച്ട്ടും ഉം അപ്പ പിന്നെ ഫുഡ്ഡും നല്ലോ നല്ല നല്ല ഫുഡ് വാണാനും ഇപ്പൊ നമ്മള് വീട്ട്ലിര്ന്ന് പണി ഇല്ലാത്തോണ്ട് ഫുഡ് കയിച്ചാ നമ്മക്ക് രോഗങ്ങള് വരല്ലേ അന്ന് ഫുഡ് കഴിക്കാൻ കിട്ടായിറ്റ് രോഗങ്ങളേയ്‌നു ഇപ്പൊ ഫുഡ് കഴിക്കാൻ കൂട്തൽ കിട്ട് ഫുഡ് കൂട്തലായിട്ട്
അപ്പത്താൾക്കാരത്രാവത് നമ്മക്ക്ണ്ടോ?
ഇല്ലയ് പക്ഷേ അത് ആന്നത്തെ ഫുഡിന്റത് കൊണ്ടാണതെയ് നമ്മളെ ഫുഡും ഓലെ ഫുഡും നല്ല മാറ്റല്ലേ
മാറ്റണ്ട് ഇപ്പത്തെ ഫുഡിന്റതന്നെന്തൊക്കേ അസുഖങ്ങളാണോ
ആഹ് ആഹ് ഫുഡും ഈ ഫുഡും എങ്ങനായാലും നമ്മളൊപ്പിച്ചാലെത്തൂലല്ലോ
എത്തൂല ആഹ് അഹ് അപ്പത്തെ അന്നത്തെ ഫുഡ്പ്പ കിട്ടാനുംല്ലല്ലോ ട്ട് കെയങ്ങോളൊക്കെപ്പൊ ഫ്രഷ് വാങ്ങണെങ്കിലും നല്ല ഈ മൺ വള ട്ടാണ്ടും മര്ന്നട്ച്ചാണ്ടൊക്കെള്ളതല്ലെ
കെ ഈ മരുന്നിൻ്റെ ക്കല്ലേ കോഴിയണെങ്കിലും ഇറച്ചിയാണെങ്കിലും ഒക്കെ അതന്നെ ഇപ്പൊ നിസാരം മീ- നും കൂടി അങ്ങനെയലെ വരുന്നത്
മീനും ആങ്ങനെ തന്നെയാണ് പഷേ നമ്മുക്ക് കൂട്ടാണ്ടക്കൻ കഴയില്ല അതില്ലാതെ- പോവില്ല ഇപ്പത്തെ മീനൊന്നും ടേസ്റ്റ് തന്നെ ഇല്ല ഈ മരുന്ന് ഇത് ഒക്ക കുത്തിവച്ചു പണ്ടൊക്കെ മത്തി മൊ മൈല അയിലൊക്കെ മുളക കിട്ട എന്ത ഒരു ടേസ്റ്റ് ഇപ്പൊ തെ അയിലന്റ ഒരു ടേസ്റ്റ് ഇല്ല
ഇല്ല ആഹ് മുളക്കിട്ട കറി കിട്ടിയാൽ മതി നമുക്ക് ചോറും കടിക്കും എല്ലാത്തിനും
എത്ര അങ്ങോട്ടണ്ട് എത്തിയാലും ടേസ്റ്റ്ണ് കിട്ടന്നില്ലലോ അതെ കിട്ടുലാ ഏഹ് റെസിപ്പി നോക്കുമ്പോ അവളാകാനല്ലതെ
അതനി അന്നത്തെ ഇന്നത്തെ ഇല്ല മാറ്റങ്ങളാണ് പണ്ടുള്ള മനുഷ്യന്മാര് പറഞ്ഞാല് ഒന്നും കെമിക്കലില്ലാതെ തിന്നണന്ന് കേരുതുന്ന ആള്ക്കാര്യന് ഈ പ്രാവശ്യം ഇപ്പത്തെ മനുഷ്യന്മാർക്ക് പൈസ തോനെ വേണം എങ്ങനെങ്കിലുക്കെ ഉണ്ടാക്ക്യാണ്ട്
ആവാതില്ല നമ്മുക്കന്നെ ഇൻക്കെന്നെ ഇപ്പോ തന്നെ വയിജ ഊര വേദന പുറം വേദന ഇല്ലാത്ത അസുഖങ്ങ-
അത്താണ് കഴിയൂല ഇപ്പത്തെ ഫുഡും ഇതൊക്കെ അങ്ങനെ ആയിട്ടാണിത്. അപ്പൊ നമ്മള് വ്യായാമം ചെയ്യാനും അയിനും ഇതിനൊക്കെ പോകേണ്ടി വരും
ആഹ് ഞാൻ വിളിക്കട്ടൊ ഈ പോലെ വിളിക്കട്ടൊ നിങ്ങള് ഒഴിവാകുമ്പോ ഒന്ന് വിളിക്ക്
ആഹ് ആയിക്കോട്ടെ ശരി